ഹലോ
ആഹ്
കേക്ക്ന്ന്ണ്ടാ
ഓ കേക്ക്ണ്ട്.
ഓ വേറെ കോള്ലായിരുന്നൊ.
അല്ലല്ല
ആഹ് അത് ശെരി. ഉം ചായൊക്കെ കുടിച്ചോ ബിസി ആവുലേ.
ഇപ്പൊ ആഹ്. ഇപ്പൊ വൈകുന്നേരാണ് ഭക്ഷണ ഇണ്ടാക്കലെ.
ആഹ് ആഹ് ഏഹ് രാ നാളെ ഉച്ചക്കൊക്ക് വരെ ഇള്ളത്ണ്ടൊ.
ഉച്ചക്ക് ഇണ്ടാക്കൽല്ല. ഉച്ചക്ക് പിന്നെ വീട്ടിലാരൊ ഇണ്ടാവുല്ല. ഞാൻ മാത്രേ ഇണ്ടാവൊള്ളൂ.
ആഹ് അപ്പൊ രാത്രി മാത്രം ഇണ്ടാവല്. ഇന്റെ ഇന്റെ പോലെ തന്നെ ഉം.
ഞാനും അങ്ങന് തന്നെ രാത്രിയേണ്ടാവുള്ളൂ ഇൻക്ക് രാ രാത്രിക്കാണ് ഇണ്ടാക്കണ്ടത് രാവിലെയൊക്കെ പിന്നെ എല്ലാരും സ്കൂൾ പോയാല്
ആഹ് അതന്നെ അപ്പ രാവിൽത്തെ എന്തെങ്കിലും ഉണ്ടാവും ബാക്കി തിന്നാന് ഉച്ചക്ക് തിന്നാ ഞാ ഒറ്റക്കെ ഇണ്ടാവുള്ളൂ
ആഹ് അപ്പൊ അയ്മെ കഴിച്ച്
ട് ഒതുക്കും അപ്പ ഞാന് വൈകുന്നേരം പിന്നെ ചുടോടെ തിന്നാ വിചാരിച്ചിട്ടേ വൈകുന്നേരം ഇപ്പളാ ഇണ്ടാക്കാൻ മെൻകെടാ ഞാൻ ഇപ്പണ്ടാക്കൈനാ ആഹ് അപ്പ പിന്നെ മഗ്രിബാവുമ്പോത്തിനും തിന്നും
ആഹ് അത് ശരി ആഹ് ആഹ് ആഹ് ഇൻക്ക് പിന്നെന്താ പ്രശ്നംണ്ടായത് അറിയ ഞാനങ്ങൻ തന്നെയ്ന്നു ചെയ്തിര്ന്നെ അപ്പൊ ഇൻക്ക് ആ ഇൻക്ക് എടക്കൊക്കെ നാത്തൂമാര് അങ്ങനെ ഞമ്മളതാണ് ചെറിയ മോന് ഞമ്മളാണേ അപ്പൊ പിന്നെ ആ ന്നാ ചെറിയ ആഹ് മകന്റെ വീടാകുമ്പോ ഇങ്ങനെ എടക്ക് എല്ലാരും വരൊല്ലോ ആഹ് അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചെലപ്പോ ആദ്യം ആദ്യ ഒക്കെ ഇൻക്ക് ഞാൻ കാണിച്ചിന്നാണ് രാവി ത്തെ കടിയോ അങ്ങനെയൊക്കെ വാക്കി ഇണ്ടെങ്കി ഇണ്ടാക്കാൻ മടിച്ചിട്ട് വേറെള്ള പണികളൊക്കെടുക്കും. ഞമ്മക്ക് അത് മതിയാലേ ഞമ്മക്കത് മതിയല്ലോ അറിയ പിന്നെയ്
ഒറ്റക്കാകുമ്പള അങ്ങനെ ചെയ്യൂലൂട്ടോ അല്ലെങ്കില് ഇമ്മ ഇണ്ടാവും ഇവടെ ഓലെ ഇമ്മണ്ടാവും. ഓലെ ഇമ്മണ്ടാവുമ്പോ പിന്നെ അത് നടക്കൂല ആ ഒരു ചിട്ട പോലെന്നെ പോവുള്ളു. ഞമ്മള് ഒറ്റക്കാവുമ്പം പിന്നാ
ആഹ് പറ്റും അതന്നെ ഇൻക്ക് പിന്നെ ഇവിടെ ഇവിടുത്തെമ്മ മരിച്ചിട്ട് ഇപ്പ നാല് വർഷായി. ആപ്പൊ അയിന്റെ ശേഷം പിന്നെ ഇമ്മയും കാര്യങ്ങളൊക്കെ ഇണ്ടായിനു. ഓല് അല്ലാരും വരും പോവൊക്കെ ചെയ്യും ഇപ്പൊ പിന്നെ ഓല് എപ്പളേലും പറയാതേണ് വെരാ അപ്പൊ ചെലോര് രാവിലെ വരും ചെലോര് വൈകുന്നേരം വരും അങ്ങനാവുമ്പോ അപ്പൊ ഒരുസം കാ ക്ക നല്ല ചീത്തറ്ഞ്ഞ് ഒര് പന്ത്ര പന്ത്രണ്ട് മണി നേരത്ത വര്ണേ അപ്പൊ അന്ന് കാക്കില്ല ഇവടെ കാക്കിം വന്നു ആ ടൈം ആവുമ്പോ കാക്കാന്റെ മൂത്ത പെങ്ങളും വന്നു.
ആഹ്
കാക്ക അധികും പറയാതെ വരും അപ്പൊ പിന്നെ ഞാനെന്തേലും ഇണ്ടാക്കിക്ക്ണൊ ഇല്ലേ കുടുങ്ങൊയ് അപ്പൊ ഞമ്മള് ആഹ് ഇണ്ടാക്കിക്ക്ണോ ഇല്ലേന്നൊന്നും അറിയില്ലലോ അപ്പൊ സാധന ഇല്ലെ ഇവടെ പിന്നെ എന്തോണ്ട ഇജ്ജ് ഇണ്ടാക്കില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ചീത്തറിം.
ഉം ഇൻക്കും ചീത്തേക്കല്ണ്ടേ അപ്പ പിന്നെ ഞാൻ ഒറ്റക്കാവുമ്പോ പിന്നെ പ്രശ്നല്ലല്ലോ. ആരേൽണ്ടാവുമ്പോ പിന്നെ അങ്ങനെ കളിക്കൂലട്ടോ അ ഒക്കെ ആ സമയത്തിനന്നെ ഇങ്ങ ക്കെണ്ടാക്കും ആഹ് ഇന്നെ ചീത്തറിയോ ഉച്ചക്ക് ചോറ്ന്നാതെക്കാണോന്നക്കെ ചോയിക്കും അപൊ ഞാൻ പറഞ്ഞു രാവിൽത്തെ ഞാൻ പിന്നെ കൊറച്ച് പറഞ്ഞേ കൊറച്ച് തോനെ ഇണ്ടാക്കു
ആഹ് ഇന്നെ പിന്നെ ചീത്ത ഒന്നും പറീല്ല തിന്നാതെന്നാലും എന്താച്ചാ ഞാന് നല്ല വെയിറ്റ്ണ്ട് അപ്പൊ അയ്നെങ്കൊണ്ട് കൊറച്ച് പട്ടിനി കടന്ന്ട്ടേലും വെയിറ്റ് കൊറഞ്ഞോട്ടെയ്ച്ചിട്ടൊന്നും പറയൊന്നു ല പക്ഷെ വരുന്നോർക്ക് നമ്മള് ഫുഡ് കൊടുത്തിലെ ഇഞ്ഞത് ബുദ്ധിമുട്ടല്ലേ അതൊക്കെ അർഞ്ഞ ഒ ലാണ് നാത്തുമാരൊക്കെ നല്ല വയസ്സുണ്ട് എഴുപത്തഞ്ച് അറുപത്തഞ്ച് ഏഹ് അൻപതിന്റെ മോള്ക്ക് ആഹ് ഇവരാണത് ചെറിയത് ഇവരെ ഇമ്മാക്ക് ഇവര്ക്ക് പ ത്ത് മക്കളാ അയില് ഒരു മൂതെ രണ്ട് മൂത്തച്ചന്മാര് മരിച്ചു പിന്നെ ബാക്കിള്ളെ എട്ടാളുണ്ട് ഇപ്പൊ അഞ്ച് പെങ്ങന്മാരുണ്ട്. മൂന്ന് രണ്ട് മൂത്തച്ഛന്മാര് മൂത്തച്ഛനൂണ്ട് ഇന്റെ ഭർത്താവൂണ്ട്.
ഏഹ് ആണ്ങ്ങളാ തോനെ?
ആഹ് ആണുങ്ങളാണ് തോനെ ഇപ്പ എല്ലാ ആണുങ്ങളല്ലേ രണ്ടും സമാണ് അഞ്ചും അഞ്ചും തേനു രണ്ടാളും ഉം അങ്ങനെ അയ്ല് മൂത്തച്ഛന് ആഹ് അപ്പൊ പിന്നെ ഓല് വരുമ്പോ എങ്ങനെണ് വരന്നൊന്നും പറയില്ല ചില പ്പൊ ഒരാള് പറയും നമ്മക്ക് ഇങ്ങനെ പോവൂലർഞ്ഞിട്ട് ഒ ഒരാൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവുന്ന ന്നട്ട് മറ്റേ ആള ഒത്തട്ടേക്ക വര ഓര്ക്കും ഓര്ക്കുംന്നും പ്രശ്നല്ലട്ടാ ആഹ് ഒരിക്കും അങ്ങനത്തെന്നും പ്രശ്നല്ല ഓര്ക്ക് എന്തേലും കിട്ടിയ മതി ന്നോട് പറി ഓനടടെ പറഞ്ഞോട്ടെ ഇജ്ജ് ഒറ്റക്കല്ലേ കൊറേ വെച്ചിട്ട് പാര് തിന്നാന അതൊക്കെ കളയാനന്നല്ലാതെ പിന്നെ ഒരു കോയിക്കളോ അങ്ങനെയൊന്നുംല്ലല്ലോ പിന്നെ മക്കളാണെങ്കി ഒരു സാധനം തിന്നാത്ത മക്കളും പിന്നെ ഇതൊക്കെ കളയണ്ടേ പിന്നെ അതൊക്കെ ഇജ്ജ് ഇങ്ങനെ ത തലേന്നത്ത് തണുത്ത തിന്നിട്ടാണ് ഇങ്ങനെ തടി വെച്ചക്കണ്ട് ന്നൊക്കെ ങ്ങനെ പറയുന്നോട് ഓലെനിക്ക് സപ്പോർട്ടാണ് ന്റെ മാപ്പള
പിന്ന ഇവടെ വിടെ താത്താരൊക്കെങ്ങനെ ആറ താത്താരുണ്ട് ങ്ങോട്ട് വരാന് ഓല് പിന്നെ വിളിച്ചിട്ടേ വരുള്ളു അവിടെ ഓൽക്കറിയാം ഓൽക്ക് ക്കെ കാക്ക പോയാലും ഞാ ഒറ്റക്കാണെന് ഓൽക്കറിയാം അപ്പ പിന്നെ ഓല് പറയും വര്ണണ്ട്ട്ടോന്ന് പറയും അപ്പ പിന്നെ ഒക്കെ കരുതിക്കെ ക്കും വിടെണെങ്കിൽ അടുത്ത് പീടിയൊന്നുംല്ല
ആഹ് ശരി ഇവിടെ ഇവര് പിന്നെ ന്തായ്യാ അറിയോ ഞമ്മൾ ഇഞിപ്പോ വിള് ച്ച് പറഞ്ഞിട്ട് വന്നിട്ട് ഞമ്മളെന്തേലുക്കെ ഉണ്ടാക്കിയോക്കൂല ഞാനേ പിന്നെ ഇൻക്കും തന്നെ ബുദ്ധിമുട്ടാണ് ഇവിടന്ന് പോവാൻ കാക്ക ഇവിടെല്ല കാക്കാന്റെ കട തമിഴ്നാട്ടിലാണ് ആപ്പൊ കഷ്ടപ്പെടുത്തണ്ടാന്നുള്ള ഒരു മൈൻഡിലാണ് പോലും മുണ്ടാതെ വരുന്നത് ള്ളത് തിന്നാ കുട്ച്ചാ ട്ടെ
ആഹ് അത് ഞമ്മക്കും അത് ബുദ്ധിമുട്ടാണ് ചെിലപ്പോണ്ടാവ ചിലപ്പോ ഒന്നും ഇല്ലാത്തേര ക്കല്ലേ വരോല്
ആഹ് ചെൽപ്പോ ഓല് തലേന്നൊക്കെ ഫോൺ വിളിച്ചുമ്പോങ്ങനെ എന്തെലും ഒരു ചെറിയ സൂ സൂചനക്കെ ഇൻക്ക് കിട്ടിയാ ഞാൻ ചോയ്ക്കും നാളെ നിങ്ങൾ വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ പറയനട്ടോ ഞാൻ ചെൽപ്പോ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും ഉമ്മാൻ്റെറടുത്ത് ക്ക് പോന്നൊക്കെ പറയും പോ അപ്പൊ ബല് പറയേ പെട്ടാ അങ്ങനെ പറയൂ അപ്പൊ പറയാ ചെൽ ഇപ്പം വരും ഓർപ്പൊന്നുംല്ല പറയാ അപ്പൊ പിന്നെ അതിനനുസരിച്ച് ഫുഡ്ണ്ടാക്കും പിന്നെ ഓലിക്കറിഞ്ഞാല് ഇവർക്ക് ഒന്നോ നാത്തുമാർക്ക് ചെറിയ നാത്തൂർ മാത്രം രണ്ട് നാത്തുമാർ മാത്രള്ളൂ ബിരിയാണി നൈച്ചോറൊക്കെ തിന്നാ മറ്റേ നാത്തുമാരൊക്കെ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ആ മൂത്തച്ചെളും അങ്ങനെ തന്നെ ആ ഒരു മൂത്ത ച്ചാണ് അതൊക്കെ തിന്നുള്ളൂ മറ്റേ രണ്ട് മുത്തച്ചിൾക്കും തൈറോയിഡ് കൊളസ്ട്രോള് ഷുഗർ പ്രഷർക്ക ഒ ഉള്ള ആൾക്കാരാ ഒക്കെ ഏജുള്ള ആൾക്കാരാ അങ്ങനെ ഉം ആ അതന്നെ അതന്നെ പിന്നെ കൊഴപ്പല്ല ഓലൊക്കെ ആകുമ്പോ നമ്മള അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഇപ്പൊ പിന്നെ ഞാൻ എന്താട്ടും ഒരു വര എങ്ങനെയാലും ഓലരു പന്ത്രണ്ട് മണിങ്ങനെ വരുല്ലോ അതിന്റെള്ളിൽ വേഗം
ആഹ് അല്ലെ സാധന നമ്മളെ കയ്യിൽ സ്റ്റോക്ക്ണ്ടെങ്കിൽ അരി ഇങ്ങനെ സാധനം സ്റ്റോക്ക്ണ്ടെ പിന്നെ വേം പെട്ടന്നുണ്ടാക്കാനൊക്കെ എല്ലാവിധം എളുപ്പ വഴിണ്ടല്ലപ്പോ
ആഹ് അതന്നെ അതന്നെ പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാല് കുട്ടികൾക്കൊക്കെ സ്കൂൾ തൊർന്നതോണ്ട് അങ്ങനെക്കെ പെടാ ഞമ്മള് പിന്നെ സ്കൂൾ തെർക്കണ സമയത്ത് സ്കൂൾ തൊർക്കണ സമയത്താർഞ്ഞാ രാവിലെ എന്തെലൊക്കെ കുട്ട്യാൾക്കൊക്കെ കൊണ്ടാനക്കെ ണ്ടാക്കി പിന്നെ അതിന്റെ വാക്കിണ്ടാവും അപ്പൊഞിപ്പോ അത് മതിയർഞ്ഞിട്ട് അങ്ങനെരിക്കു അതാണ്
ആഹ് താത്താരക്കെ ദൂര്ത്ത്ന്ന് വര് നോലയ്ക്ക്യുല്ലേ
എല്ലാംവടെ അട്ത്തന്നെണെയ് അതോണ്ടല്ലേ അവരും മുണ്ടാതെ വര്ന് ദൂരത്തുന്നാണെങ്കി പിന്നെ പറയല്ലോ ഒക്കെ അട്ത്താ
ഒഹ് നെ ആഹ് അം ങ്ങളെ ഏട്ടമ്മാരൊക്കെ എട്ത്തട്ത്തന്നെ
എല്ലാരുഎട്ത്താണ് അട്ത്ത്ർണ ഒക്കെന്ന ഒര് മൂന്ന് നാല് ക്കകിലോമീറ്റ്റ് വിത്യാസം അത്രക്കൊള്ളൂ ഉം ആഹ് ഓല്
അപ്പൊ ഒരുത്തിലല്ലെങ്കില് ഒര്ത്തിലേക്ക് പോയാ പോയാ മതിയല്ലോല്ലെ ഒരു വീ ഒര് ആങ്ങൾൻ്റാടെല്ലെങ്കില്
ഇങ്ങട്ട് വരുമ്പോ പിന്നെവിടുന്ന് എങ്ങോട്ടും പോവൂല ബടതന്നെ ഇരിക്കും പിന്നെ യമ്മള് വേഗം ഫുഡ്ഡൊക്കൊണ്ടാക്കി കൊട് ത്ത് ഉം അങ്ങനെ വരുമ്പോ പിന്നെ യമ്മ്ള് ചായ ആഹ് ചായിം കടിം ങ്ങ തറവാടല്ല തറവാട് പൊൾച്ചു മാറ്റി തറവാട് എല്ലാട് എല്ലാര്ക്കും ആഹ് ഭാഗത്ത് സ്ഥലുംതൊക്കെ ഓരിയെച്ച് കൊട്ത്ത് പി പിന്നെ ആഹ് ആഹ് വാ ഓരിയൊക്കെ കഴിഞ്ഞതാണ് ഇത് ന്ന് പർണാല് ഞമ്മള സ്ഥലം വാങ്ങീറ്റ് വീട് വെച്ചതാ അങ്ങനെ ആഹ് അപ്പന്നാലും ഞമ്മള് ചെർതല്ലേ പിന്നെമ്മ സുഖാല്ലാതെക്കെ ഇബടത്തന്നെണുണ്ടായിന്നത് തറവാട് ഓരി എല്ലര്ക്കും ആഹ് ഈ ഒമ്പത് മക്കക്കും കൊടുത്തു മറ്റേ ഒരു മോന് അർഞ്ഞാ ചെർതില് അഞ്ച് വയസ്സില് മരി ച്ചക്ക്ണ് ഒര് മൂത്തച്ചം അപ്പൊ അത് ഫേമി ഐന് കല്യാണം കയ്ച്ചിട്ടും അത് ബൽതായിറ്റും തായിറ്റൊന്നുല്ല്യല്ല അപ്പൊ മറ്റ്ള്ളേ ഒമ്പത് ആൾക്കാര്ക്കാണ് ഓരിയെകണ്ട് വന്ന്ട്ടൊള്ളൂ
അയ് ശര്യ
അഹ് ആഹ് അപ്പൊ അങ്ങനെ ങ്ങനെ എല്ലാര്ക്കും ഓരിച്ചോട്ത്താ അങ്ങനെ അങ്ങനെ
ഇപ്പെക് ഇപ്പിം മരിശ്ശീണ്ടാവുല്ലേ
ഇപ്പ ഇന്റെ കല്യാണം കഴിഞ് വെ വെര്നേന്റെ മുന്നേ മരിച്ചേക്ക്ണ് ഉം ഇന്റെ കല്യാണം കഴിയുമ്പതന്നെ പർണ് നാലു വർഷം മുന്നേ ന്പ്പ മര്ച്ചത് പറയിണ്ട്
പ്പൊ ഇവൾക്കൊക്കെ പ്രായംണ്ടെങ്കില് മ്മക്കുപ്പൊക്കൊല്ല പ്രായയിണ്ടാവുലേ
എൻക്കോ
അല്ല ഇങ്ങളെ ഓല മക് ഇങ്ങളെ നാത്തുമാര്ക്കൊക്കെ ങ്ങള് പർഞ്ഞില്ല പോതെയ് വതൊക്ക വയസ്സയ്ള് അപ്പൊ മ്മാക്ക് മ്മാക്കൊക്കെ നല്ല പ്രായായിണ്ടാവുലേ
ഈമ്മാക്ക് എമ്പത്തിമൂന്നോ എമ്പത്ത്നാല് വയസ്സിലാണ് മ്മ മരിച്ചത്
ഏഹ് എഹ്
അങ്ങനെ ഉം ഇൻ്റെ എന്റെ ഹസ്ബൻൻ്റിനന്നെ ആയി ഇപ്പൊ നാപ്പത്താറ് നാപ്പത്തഞ്ച് കഴിഞ്ഞു ഉം അങ്ങനെയൊക്കെ ആയ്ജായി ഇൻക്കന്നായി മുപ്പത്തിമൂന്ന്
ഇങ്ങക്കത്രാളാ
ഇൻക്ക് രണ്ടാള്
ഏഹ്
ഉം ഒരാണൊര് പെണ്ണും
ഏഹ് എനിക്കും അങ്ങനെത്തന്നെ ഒരാണും ഒരു പെണ്ണും
ആഹ് ശരി അങ്ങനെയൊക്കെ പിന്നെ ഒരു പോലാണ് പോയാ പിന്നെ നമ്മക്കും ആരു ഇല്ലല്ലോ ഒറ്റക് ഇങ്ങനെ വാതിലടച്ച് അടച്ചിരിക്കുകല്ലേ പിന്നെവരൊക്കെണ്ടാവും പിന്നെ ചെറിയ നാത്തൂവിന് രണ്ട് കുട്ടികളാണ് നാത്തൂന് വരും ചില സമയത്ത് അപ്പൊ നാത്തുനും ആ കുട്ടികളും ഉണ്ടാവും നാത്തൂന്റെ കുട്ടിളും ഇതേ പോലെ സ്കൂള് പോണ കുട്ടികള്
വല് സ്കൂള് പോകുമ്പോ വരില്ലേക്കും
ഏഹ്
ആഹ് ആഹ് ഓല് സ്കൂളിൽ പോകുമ്പോൾ വരുന്നായിരിക്കുംല്ലേ
ആഹ് ഓൽക്ക് പിന്നെ ഇവിട്ന്നും പോവാ, ഞമ്മളത്ന്ന്പറഞ്ഞാ മെയിൻ റോഡിന്റെ വക്കാണ് തറവാട് കൊറച് ഉള്ളക്ക് പോണം റോഡിന് അങ്ങനെ കുറച് ഉള്ളിക് പോണം അപ്പൊ അവിടുന്ന് തറവാട്ടിന്ന് ഈ മെയിൻ റോഡിന്റെ വക്കിന് തന്ന ഓട്ടോക്അമ്പത് റുപിയാണ് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവര് ഇവിടെ വന്നിട്ട്
ഉള്ളോട്ടേ ഉള്ളോട്ട് ഏരിയ
ആഹ് ഉള്ളോട്ട് അപ്പൊ അങ്ങനെയാണ് ഇന്റെ ഭർത്താവ് കുറച്ച് സ്ഥലം ഇവിടെ റോട്ടിന്റെ വക്കത്ത് വാങ്ങീട്ട് നമ്മുക്ക് ഇവിടെ തന്നെ വീട് വെക്കണം ന്ന് പറഞ് അങ്ങനെ വെച്ചതാ
ആഹ് മക്കളൊക്കെ എന്താ പഠിക്ണേ
ഒരാള് ഏഴിലും ഒരാള് അഞ്ചിലാ
ആഹ്
അങ്ങനെ ഉം നിങ്ങളെ കുട്ടികള്
ഒരാള് പത്തിലാണ് ഒരാള് ആറിലാണ്
ആഹ് അത് ശരി സ്കൂൾ വിട്ട് വന്നാ
ആഹ് ഓൾക്കിപ്പോ മദ്രസയാണ് വൈകുന്നേരം ആയാല് അപ്പോ പിന്നപ്പോ സ്കൂൾട്ട് ഓളങ്ങോട്ട് പോയി.
ആഹ് ആഹ് ക്കൂൾട്ട് വന്ന തെരക്കാവുപ്പല്ലേ?
പിന്നെ ഏഹ്?
ഏഹ്
ഇങ്ങളെന്താ പറഞ്ഞേ?
സ്കൂൾ വിട്ട് വന്ന തെരക്കാവൂല്ലേന്ന്?
തെരക്കാണ് ആഹ് ഒരു റസ്റ്റില്ല. വേം വന്ന് മേലെഴുക അല്ലാത്ത നിസ്കാരം കാര്യക്കെ കഴിഞ്ഞാ അവക്ക് വേം മദ്‌റസ്ക്കോവാനായി. പിന്നെ രാത്രിയാവണം പിന്നെ രാവിലെ പ്രശ്നണ്ടാവൂല രാവിലെ തെര് ക്ക്ണ്ടാവുല.
ആഹ് അതന്നെ അതന്നെ.
പിന്നെ ഒമ്പത്മണി സ്കൂള് പോവാനുള്ള ഒരുക്കണ്ടായാ മതി.
ആഹ് അതെ ശരി ഞാൻ വിളിക്കട്ടാ.
ആഹ്.
ശരിന്നാ ഓക്കെ.